ഒഹ് ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ക്കേൾക്ണ്ട്
ആഹ് ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചില്ല ഇണ്ടാക്കി വെച്ച് കൂളിഒക്കെ കഴിഞ്ഞോട്ട് വന്ന ക വന്നിട്ടെള്ളൂ
ഏ
ഇന്നും പിന്നെ പ്രത്യഗിചെന്നു ഉം വൈതാന ഉപ്പേരി ചോറ് ക്കറക്ക പിന്നെ മക്കളൊക്കെ സ്കൂള് പോയപ്പോ രാനറ്റൊക്കെ ഉള്ളു ഉം
ആഹ് ഹസ്ബെൻ് നാ
ആ ഹസ്ബന്ഡറ് പോയിണ് രാവിലെ പോയിന്
ആഹ അപ്പൊ ഒറ്റക്ക ഉള്ളൂ വീട്ടില്
ആഹ അപ്പൊ മക്കളൊക്കെ ഇല്ലാത്തപ്പ പിന്നെ അപ്പ മ
ഉ ഉ അപ്പൊ മടിയാന് ഞമ്മൾ ഒറ്റക്ക ആകുമ്പോ പിന്നെ
ആഹ് അതന്നെ ഞാനൊക്കെ വരുമ്പോ അഹ്‌ അഹന്നെ ഇണ്ടാക്കാനും മടിയ ഒറ്റക്കയാൽ ഉ ന്നി വേകീട്ട് ഓലൊക്കെ വരുമ്പോ ഇണ്ടാക്കണം എന്തേലൊക്കെ
ഉം വൈകുന്നേരം കടിണ്ടാക്കലുണ്ടോ എന്തേങ്കിലും
ആഹ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും എന്തെങ്കിലുക്കെ ഓൽ സ്കൂട്ട് വിട്ട് വരുമ്പോ ഒക്കെ വണ്ണ്ടേ വന്നല്ലോ എനിക്ക് നാലാളുണ്ട്
നാലാൾ
ആഹ ഒക്കെ പണിക്ക എല്ലാരും
മ്
ഇങ്ങക്ക് ഈൻ ഇങ്ങക്ക് എത്രള
ഇക്ക് മൂന്നാളാണ്. രണ്ടാള് പഠിക്കാണ് ഒരാള് ചെറുതാണ് രണ്ട് വയസാവാനായി.
ആഹ് അഹ്‌ ശരി.
അപ്പൊ ഒറങ്ങണ് ഉറങ്ങീട്ടേ ഈ പരിപാടിക്ക് പറ്റുള്ളൂ അപ്പ പിന്നെങ്ങനെ ഒറങ്ങ. അല്ലെങ്കിൽ അഹ്‌ ആയിന്റ എടേക്കുടെ സൗണ്ടേക്കാരം.
ആഹ് അതന്നെ നിങ്ങൾ ഭക്ഷണം കയിച്ചോ?
ഇല്ല ഇല്ല വാപ്പാ പള്ളി പോയതാണ് അപ്പൊ പിന്നെ വന്നിട്ടേ. കഴിക്കോ ആ വേറെന്താ?
വേറെന്താ അങ്ങനെ പോവുന്നു ആഹ് ചെറുത് ഒന്നില് പിന്നെ അയിന്റെ മൂത്തത് അഞ്ചില്. പിന്നെ ഒരാ ഒരാള് ഒമ്പൊയില് വല്യോള് ഡിഗ്രിക്ക് പഠിക്ക ഓള് ഹോസ്
ആഹ്. അപ്പൊ വിട്ടാണോ? വീടിന്റെ അടുത്തല്ലേ?
എല്ലാ കൊർച്ച് പോണം.
ഉം അപ്പൊ ഡൈയില് പോയി വരാ ഇതായതോണ്ട്. ഉം
ആ മറ്റൊര് മൂന്നാളും ഇണ്ടാവും.
ഉ എന്തിനാ പഠിക്കണ്ടപ്പൊ. വല്ല്യോ ഡിഗ്രിക്ക് ആഹ് മ് എത്രാം വർഷ ഇപ്പോ?
ഇപ്പ രണ്ടാം വർഷാണ്.
മ് വേറെന്താ? മറ്റ അപ്പ പെൺ കുട് ഏ ഒരാളോ പെൺകുട്ടി എങ്ങനെ?
അല്ല ഒരു മോനും മൂന്നു മോളും.
മോളും ഇൻക്ക് രണ്ട് മോളും ഒരു മോനു ആണ്.
ആ അത് ഇവൻ രണ്ടാമത്തെ മോന് മ്
ആഹ്
അപ്പോ
മ്
അങ്ങനെ പോവ്ണ്ട് മ് സ്കൂളും മാ മദ്രസും മയ ഇണ്ടോ ഇന്ന്?
ഇന്ന് മയ ഇല്ല ഇന്ന് ഇപ്പ മയ തന്നെ ഇല്ല്യാ. ഇപ്പ പകല് ഫുള്ള് വെയിലാണ്.
ആഹ് അതന്നെ തിര്മ്പലൊക്കെ ഒണങ്ങി. നമ്മുക്കൊരു പ പണിയൊക്കെ എടുക്കല്ലോറിയാ.
ആഹ് ആഹ് അൽക്ക് തിരുമ്പിയതൊക്കെ ഒണങ്ങാൻ നല്ല സുഖാണ്. മറ്റേത് മയക്കാലത്ത് ആ ഒരു പ്രശ്ന ഇണ്ടാവല്.
ആഹ് അതന്നെ ഒക്കെ ഒണങ്ങി കിട്ടും.
ആഹ് ഇന്നലെ ആ അവിടെ മയണ്ടോ?
ഇവിടെയില്ല അപ്പ ഇന്നും ഇന്നലേം ഒന്നും ആയിട്ട് മയ കൊറവാ.
ആഹ് ഇന്നലെ ഇവിടെ കണ്ടായിരുന്നു ശേഷം. മുതല് രാവിലെ വരെ മഴ തന്നെയായിരുന്നു.
ഏഹ് ഇവിടെ അങ്ങനെ
രാത്രി മ് ഇന്നലെ ആ ഒര് ഒമ്പ ത് മണിക്ക് നേരത്തൊക്കെ നല്ല
എഹ് അത് ശെരി.
മ് പിന്നെന്താ സ്
ഹസ്ബൻഡ് പ്ലംബിങിന്റെ പണിയ.
പ്ലംബിങ്ങ അപ്പ രാവിലെ
രാവിലെ പോകും, മ്
ഭക്ഷണക്കെ അവ്ടെണ്ടാവോ?
ആഹ് ഭക്ഷണൊക്കെ പിന്നെ അവ്ട്ന്ന് തിന്നല്, പോണ പണി ആഹ് ഇങ്ങൾതോ?
ഞമ്മൾത് ഇവ്ട തന്നെ നാട്ട്ല് സോഫ് റ്റ് വെയർ കമ്പനി ഒക്കെ ഒണ്ട്, അങ്ങൻത്ത പണിയ, ഇന്ന് പോയി ഇല്ല ഇന്ന് ഇവ്ട ഉണ്ട്.
ആഹ് എന്താ വീട്ട് സ്വന്തം
അല്ല വീട് പണി നടക്കാണ്, അതാണ് ഇന്ന് പോയിട്ടില്ല പറഞ്ഞെ.
ഹാ അയ്ശെരി
പാടിപ്പണിയിലാണ് തറവാട്ട്ലാണ് ഒരനിയന്ണ്ട്.
എല്ലാരുണ്ടോ വൈ വൈഫും മക്കളൊക്കെ.
എങ്ങനെ?
അനിയന് വൈഫും മക്കളൊക്കണ്ടോ?
ആഹ് മക്കള്ണ്ട് രൺ
ആഹ് ശരി. അട്ത്തന്നെ വീടൊക്കെ?
ആഹ് വീട് തൊട്ടട്ത്ത തൊ തൊടുതന്നെ മേലെ. വീട്ന്റെ തറവാടിന്റെ ഇമ്മര്ത്തൻ. നിങ്ങെള് സ്വന്താണോ?
ആഹ് ങ്ങള് സ്വന്തന്നേണ്.
ഉംഹ് എത്രായി?
ഇപ്പോര് പ ത്ത് വർഷായി. പന്ത്രണ്ടൊക്കെ ആയിണ്ടാവും പന്ത്രണ്ട് വർഷം.
ഉം ഉം
ആയ്
മക്ക്ങ്ങനെ ന്ന് റബീഉൽ അവ്വൽനോ അല്ലെയി റബീഉൽ ആഹിർനൊക്കായ്റ്റ്ങ്ങനെ ഇരിക്കണം ന്ന്ള്ള പ്ലാന്ല്.
ഇപ്പ പിന്നെ എല്ലാ പണീം കയ്ഞ് ട്ടാണല്ലോ എല്ലാരും കുടിര്നെ. ഞ ങ്ങള് പിന്നെ ഇവടെ പാർത്താരേ മോളൊക്കെ ഇട്ത്തത്.
മാക്കും മകൾക്കട്കട്ത്തല്ലെ. അടീലെല്ലാം കയ്ഞ്ഞീനാ?
അടീല് ഏകദേശൊക്കേ അട്യൊക്കെട്ട് അങ്ങനെ പണ്യൊക്കെ കയ്ഞ്ണ് ഇന്നാലും കൊറെ പണ്യൊ ക്കെണ്ടായ്നി ങ്ങനെ ഷെൽഫ്കള് ഉണ്ടാക്കാനും ആഹ് അതൊന്നും കഴിഞ്ഞില്ലേനി. ഉം ആഹ് അതൊക്കെണ്ടായ്നി.
ഉംഹ് അതക്കേണല്ലോ നമ്മള് പിന്നേട്ടച്ച്
പിന്നെറ്റെ അങ്ങനെ ഇട്ക്കൂല്ല അതാണ് ഞ്ഞിപ്പം ആഹ് പിന്നങ്ങട് ഒര് ചൂട്ണ്ടാവുല.
ഉംഹ് ന്നട്ട് പിന്നെ അഹ് ആക്കെ ചെയ്തയ്ഞ്ഞോ?
ആഹ് അത്ക്കേ ദാ ഏകദേശൊക്കായി. പിന്നെ മോള്ട്ത്ത് ഇപ്പോ അയ്ന്റെ പണിയൊക്കെ അട്യൊക്ക ട്ട്ണ്. ഇഞ്ഞുണ്ട് ഒര്പാട് പണി പയ്ൻ്റൊക്കെ.
ഉംഹ്
പൈ വെയ്റ്റ് വാഷ് അട്ച്ച്ട്ട്ട്ടോള്ളൂ. ഇഞ്ഞിപ്പോം പൈൻ്റടിക്കാനൊക്കെണ്ട്. മൊത്തത്തിലടിക്കാനായ്ണ് പ്പം മോൾ ത്തെപ്പ അടിം കൂടിം ആയീണ്. മൊത്തട്താ ഒപ്പ ഇട്ക്കാഞാല് അങ്ങനേണ്.
അതാണ്. അതാണ് കയിഞ്ഞാല് ആണ് കയ്യും. മറ്റേത് ഞമ്മള് പിന്നക്കക്ക് വെച്ചാല് അത് ഏതായാലും
ആഹ് അതൻ അതയ്‌ന് ഒറ്റടിക്ക് ഇട്ക്കാന് കയ്യും വേണല്ലോ.
കയ്യും വാണം. അതാണ്. അവ്ടെന്തേങ്കിലൊ ത്തേ കാട്ടിക്കാണ്ടിങ്ങനെ ചെയ്ത് കഴിഞ്ഞാ അതാണ് കഴിഞ്ഞു. പിന്നേ പർഞ്ഞാല് ഇനിപ്പൊ മേലക്ക് ഇട്ക്കാണെങ്കിലും അപ്പൊ അടി ആകെ അഹ് എര്പ്പാവലേക്കാരം ചെയ്യ. മേലക്ക് ഞമ്മളത് പിന്നെട്ക്കാ
ആഹ് അതങ്ങനെ അയ്കൂടെ ചവിട്ടലും കേറലും ആയ്റ്റ്
കേറലും ഉം. ഇപ്പെന്റെ മൂത്തച്ഛന്റെ വീട് പ്പം മേലക്ക് ഇട്ക്കാണ്.
ആഹ്.
ഇപ്പ ന്നട്ട് ഏഹ് മഴവെള്ളം ഉള്ള്ക്ക് കേരലും അങ്ങൻത്തെ ഓരോ പ്രശ്
അത് ഭയങ്കരേനി ആഹ് അതന്നെ അഹ് കോണിക്കൂടൊക്കെ സീറ്റാവും
ആഹ് കോണിക്കൂട് ന്ന്ട്ട് ഷീറ്റ് ഇടുത്തിട്ടില്ല ഓലെ ന്നാതന്നേ വാർത്ത് ഒരോട്ത്ത് ഷോവാള് ണ്ടാക്കാനും മാണ്ടി കട്ടയ്തൊട്ത്ത് ഈ ഏ റോള് ണ്ടാവൂലേ.
ആഹ്.
അയ്ൻ്റെ ഉള്ള് കൂടെ മയയ്തപ്പണ്ട് വള്ളം ഉള്ള്ക്ക് വര്ണു ന്ന്ട്ട് ഓലെ ഹസ്ബൻഡ് നാട്ടിലില്ല്യ ഗൾഫിലാണ്.
ഞങ്ങൾടെ പിന്നെ ഇവടെ വാർപ്പേനു അന്നങ്ങനെ വാർപ്പൊക്കെ അപ്പൊ പിന്നെ ആ പ്രശ്നല്ലേ കോണിക്കൂട് വാർത്തത്
വാർപ്പാണ് ഇവടെ ഷീറ്റാണ് കോണികൊട്
ആഹ് അയ് ശരി.
അതിന്റെ ഷീറ്റ് ഇട്ത്ത്ട്ട്ട്ടില്ല്യാ. അത്പോ ലിന്റെൽ വാർപ്പിന് അയ്ക്ക്ണു പക്ഷെ ഓല് അവടെ ഷീറ്റ് പൊന്തിച്ച് കാണ്ട് ലിന്റെൽന് അയ് ന്താ പലക അട്ച്ച് വെച്ച്ക്കാണ് ന്ന്ട്ട് അയ്മകൂടെ പിന്നെ ഷീറ്റ്ട്ട്ക്കന്നേണ്. പക്ഷെ മറ്റേത് ഷോവാള് ണ്ടാക്കാനും വേണ്ടി ഏറോള് വാർപ്പ് മുർച്ചീന്നു. കൊർച്ച് ഒരു റൂമിന്റെ മേൽഭാഗത്ത് അയിൻ ആ ഏറോള്ന്റ് ഉള്ളുകൂടെ വള്ളം ഉള്ള്ക്ക് വന്ന്ക്കാണ്ട്
ഔ മഴ പെയ്താല അയ്മ്മക്ക് എത്ര ആയാലും
ആഹ് ബുദ്ധിമുട്ടാണത്.
ഉം.
ഉം വേറെന്താ പിന്നെ?
വേറെ എന്താ വൈകുന്നേരം ന്താ കടിക്കെ ണ്ടാക്കുവോ മക്കള് വരുമ്പോ?
ചെൽപ്പണ്ടാക്കും അല്ലെങ്കി ആഹ് ണ്ടാ എന്തെങ്കി ലൊക്കായ്റ്റ് വാണം മു ട്ട പീങ്യാതോ അല്ല ഈ സ്കൂൾന്നട് വരുമ്പോ ഒരു വേഷ്പല്ലേ ഓ
ആഹ്, ഒരു വേഷ്പ്ണ്ടാവും ഇവടിം അങ്ങനെ തല്ലേ എന്തും ണ്ടാക്കിട്ടില്ലേയ്ക്കും. ഓലെങ്ങ പിന്നെ ബേക്കറി ഒന്നും അധികം കൊടുക്കല്ല.
ഞാനും കൊടുക്കലില്ലാ ഞാനത് കൊട്ന്ന് വെക്കലേ ഇല്ല്യാ, എന്തേലും വിര്ന്നേര് വരുമ്പോ ഓൽക്ക്ള്ളത് ന്നല്ലാതെ അങ്ങൻത്തെ കൊടുക്കൂലാ.
ബടിം അങ്ങനെ എന്തേലും എന്തേലൊ ന്ന്ങ്ങനെ ണ്ടാക്കും.
ചെറിയേ കുട്ടിക്ക് മറ്റേ അമൃതം പൊടി ക്ട്ട്ണ് ണ്ട്. അപ്പൊ അത് വർത്ത് വെച്ച്ക്കാണ്ട് ഏഹ് ഞാ ക ടി ന്നുണ്ടാക്കൂലാ അത് വർത്ത് വെക്കും നെയ്യില്ട്ട് ങ്ങാണ്ട് വക്ക് വെക്കും തേങ്ങക്കെ ഇട്ട്ങ്ങാണ്ട്
തേങ്ങക്കെ ഇട്ട്
ആഹ് അതൊക്കെ ഇഷ്ടാണ്, പിന്നെ ന്ന്പ്പോ സീറ്റ് കോണ് ണ്ട് അത്ണ്ടാക്കാ പീങ്ങ്യക്കാന്ന്ള്ളേ
ഏഹ് ഇവടെ അമൃതപൊടി ആദ്യൊക്കെ ഇഷ്ടേനി മക്കക്ക്. പ്പൊ ത് ന്നൂ ത് ന്നാം മടിയാ. അത് ന്നല്ല സാധനാണല്ലോ ഹെൽത്തി ആണ് മക്കക്ക്.
ഇങ്ങനെക്കെ ആഹ് ആ ആആ ത താപ്പൊ പത്ത് മിൻറ്റ് ആവും.
പിന്നെന്താ?
പിന്നൊക്കെ നല്ലന്നെ
ആഹ് അല്ല അമൃതൊക്കെ നല്ല പൊടിയണല്ലോ മക്ക ക്ക് കൊടുക്കാനൊക്കെ നല്ല ഹെൽത്തിയായിട്ടെ ഓല് തിന്നണം ഇന്നാലേ നമ്മുക്ക് നല്ലതാ വയറും നിറയും നല്ല സാധനുവാണ്
ഉം
ഉം
വേറെന്തെന്നാ?
ആ ഭക്ഷണം കഴിക്കാനാളെത്തിയോ?
ഇല്ല്യല്ല്യല്ല്യ അത് പണിക്കാര്ണ്ട് ഓൽക്ക് ചോറ്നൊട്ക്ക
ആഹ് എന്താ മീണ്ട ആയില്ല പത്ത് മിനിറ്റായില്ല
ആയി ആയി
അല്ല ഞാൻ ആഹ് ഇപ്പായീണ്
ആഹ് ഇന്നാ വിളിച്ചാ ഹ ഹ ഹാ